ആ
എന്തൊക്കെയാ വർത്താനം സുഖല്ലേ
ഓ സുഖായിട്ട്പോന്നു
മഴക്കെ ഇണ്ട ഇങ്ങക്ക അവിടന്ന്
മഴയൊന്നുല്ല നല്ല വെയില
ആ ഇന്നിപ്പെല്ലോട്ത്തും വെയില തോന്ണ്ട് ഏ പണിയൊക്കെ കഴ ഞ്ഞോ ഹലോ
ഇല്ല ഒന്നും കഴിഞ്ഞിട്ടൊന്നുല്ല. ആ കേക്കുനില്ലേ ഇങ്ങ
ആ ഞാന് പെട്ടെന്ന് ഹലോ ചോദിച്ചപ്പോ എന്തോ കേട്ടി
ആ ആ നിങ്ങള
ഇല്ല ഇവിടെ ഇന്നല നല്ല മഴയിരുന്ന് ഇടക തിരിമ്പിതൊക്കെ പൊ
യി മഴ പെയ്തിട്ട്
ആണാ
ഉമ്
മക്കളൊക്കെ എന്തെ
മക്കള് രണ്ടാൾ ഉണ്ട്. ഒരാൾ പ്ലസ് റ്റു പഠിക്കുന്ന് ഒരാള്
ഇന്ന് പിന്നെ ശനിയാഴ്ച ആയതോണ്ട് ഇണ്ടാവുല്ലേ
ഇല്ല ഇല്ല ഇല്ല രണ്ടാകുല്ല
ഇന്നന്താ സ്പെഷ്യൽ എന്താ ച്ചോ
ഓ
അല്ല ഒരാള് പറഞ്ഞോളൂ
ഒരാള് ഹോസ്റ്റലില് നിന്നിട്ടാ പഠിക്കുന്നെ
ആണാ
ആ മൂത്താള്
എന്തിനാ പഠിക്കണേ പ്ലസ് ടു ന്നിട്ടാ പഠിക്കണേ
അവള് രണ്ടും കൂടിണ്ട് മദ്രസ്പരമായിട്ടും ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ഒ ഒ അതല്ല ന്നിട്ട് എങ്ങനെ വരുന്നത് മാസ് ത്തിലോ ചിലോ അങ്ങനെ
ത്തില് മാസത്തില്
ആഹ് അങ്ങനെ വരേക്കാരല്ലേ
ആഹ് ആഹ് സ്കൂള ആട് ച്ചൻ
അപ്പ ന്നിട്ട് മാസത്തില് വരുമ്പോ ഏങ്ങനെ എത്ര എങ്ങനെ വ രണ്ടുസക്കെ അത് നാല്സാവും പോണല്ലേ ആഹ് ഉം
അയ്ന് അയ്ന് പെരുന്നാൾ ലീവ് ഇന്ന് രാവിലെ പുട്ടും ചെറുപയറും ഉച്ചക്കത്തെ നോക്കി ട്ടില്ല
ആഹ് ഇ
ഇല്ല ഇല്ല
ക്കായിട്ട് പന്ത്രണ്ടോ പന്ത്രണ്ടൊക്കെ ആയി തോന്നുന്നുണ്ട്
ഓഹ ആഹ് ടൈം ആ ടൈമൊക്കെയി പിന്നെ ആഹ് അണുങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തോണ്ട് ഞങ്ങള് കുട്ടികളോട് അത്ര തിരക്കില്ല
ത്താണ് പിന്നെ മ്മള സൗകര്യത്തി നോക്കിയാമതി
ആ അതെതെ
ആ പുട്ട് ഞങ്ങളേ ഇങ്ങളടെ പുട്ടും ചെറുപയറും നമ്മളടൊക്കെ പുട്ടും കടലിം ആ നല്ല കോമ്പിനേഷൻ
ആ കടലേണ്ട് ക എല്ലാ ആക്കലിണ്ട് ഇന്ന് ചെറുപയറ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണ്
ആണോ
ആ
മക്കള് ഉം പിന്നെ എന്ന ഇപ്പ എന്താ? ഉച്ചക്കൊക്കെന്ത ഇണ്ടാക്കാൻ വിചാരിച്ചിട്ട്ള്ള നോക്കി
ഉച്ചക്കേക്ക് ഇന്ന് മി മീന്ണ്ട് അങ്ങനെ എന്തെങ്കും പച്ചക്കറി യൊ അങ്ങനെ എന്തെങ്കിലു ഒക്ക ആക്കണം. ഇങ്ങളെന്താക്കിയെ?
ഞാന് എന്താ ഹി ഞാന് ചോറ്കഴിഞ്ഞ് വെച്ചെങ്ങനെ തക്കാളി താളിച്ചാന്ന് വിചാരിച്ച്ട്ടേ ഇന്ന് മോന്ണ്ട്. ഇന്ന് മോന് സുഖല്ല അപ്പ ഓനങ്ങനെ കരഞ്ഞ്ക്കാണ്ട് നടക്ക് ഇന്റ കൂടെ.
ആ എത്ര കുട്ടിളാ ഇങ്ങക്ക്ള്ളേ?
ഇൻക്ക് നാല് മക്കള്ണ്ട്. പഷെ മൂന്നണ്ണം ഒ ചെർതിനെ ഇപ്പ അങ്കൽ വാടിക്ക് പറഞ്ഞയച്ച്ണ്. ഇഞ്ഞ് പിന്നെ മൂന്നാമത്തെ ഒരു മോനാണ് ഓനൊരു അസുഖക്കാരനാണ് ഓൻക്ക് ഇന്നലെക്കെ അസു ഖം കൂടിയ കാരണത്താല്പ്പം ഇന്ന് ഇന്ന് ഒന്റെപ്പംഅങ്ങനെ കെട ക്കാണ് കാരണങ്ങനെ നിക്കാണ് അവന്
അ അ അയിന് എന്താസുഖ
ന് അപസ്മാരത്തിന്റെ അസുഖ ജനിച്ചു രണ്ടു മാസയന്ന് തൊടങ്ങിയതാ
ഓ ഓ
നമ്മളി പ്പോ കാണിക്കാത്ത ഡോക്ടേഴ്സിനൊന്നുല്ല നമ്മുക്ക് അതിനൊരു മാറ്റം കിട്ടിയിട്ടില്ല അത്രേള്ളൂ
അ അല്ല അപ്പൊ എത്ര വയ സ്ണ്ട്
ഓന് ഇപ്പൊ ഏരാ വയസ്സ് കഴിഞ്ഞ്
മ്മ്
പോ ഇപ്പൊ അത് മരുന്ന് കൊടുക്കുമ്പോ ചെിലപ്പോ ഡോസും മാറ്റും ചെയ്യും ചെല ഗുളിക മാറ്റുമ്പോ ഓനക്ക് അതാണ്ട് ശരീരത്തേക്ക് പ റ്റണില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട അപ്പൊ അസുഖം കൂടുക അങ്ങനെയ കെ വരും
എങ്ങനെ പെട്ടെന്നെങ്ങനെ വെറൽ വെറയല് വ ചെയ്യ
വറെയിലല്ല അവനാണ്ട് എന്താണ് മൊത്തത്തിലാണ്ട് ഇളകലാണ് ശരീരത്തിൽ ആ ഇപ്പൊ അധികം അങ്ങനെ ഉറക്കിലാണ് വരുന്നത് വീഴ്ചൊക്കെ ഉണ്ടായിന്ന ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പൊ പകല് ഉറങ്ങിയാലും രാത്രി ഉറങ്ങിയാലൊക്കെ ഓന് ഉറക്കത്തിൽ ഉറങ്ങാൻ കഴിയില അതാവകുമ്പോ അങ്ങനെ വേ അല്ലാത്ത സമയത്തൊക്കെ വീഴുന്ന രണ്ടു, മൂന്ന് തവണൊക്കെ നിലത്തെ എത്തിക്കണം അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് തട എത്തിപ്പെടും അങ്ങനൊയിട്ട് വലത് പറ്റിട്ടില്ല രണ്ടു, മൂന്നുവട്ടം വീണ മുറിയൊക്കെ ആയിട്ടുണ്ട് നമ്മക്കിപ്പോ ഇത് വരാനുള്ളത് വഴിയിൽ തങ്ങൂലല്ല നമ്മുക്കുള്ളത് ഒരു അതുണ്ടാ അത്രയേ ഉള്ളു ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ ഹലോ തത്താന പോയോ